ഹലോ കേൾക്കുന്നുണ്ടോ
ഹലോ കേൾക്കുന്നില്ലേ
അഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്താ പരിപാടി
ഓ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇങ്ങനെ ഇരിക്ക്ന്ന്
ഏ ഓ ജോലിയക്കെഴിഞ്ഞ് പിള്ളേരെന്ത്യേ
മക്കള് ഇവിടെ ചേട്ടന്റെ മാമന്റെ വീട്ടിൽ കൊണ്ടോയി ഇനിയിപ്പൊ ഒരു ഒൻപതരൊക്കെ ആവുമ്പൊ കൊണ്ടുവരും
ചെറിയ പിള്ളേരാ
ആ അതെ അതെ മൂന്ന് വസ്സേള്ളൂ രണ്ടു പേര് അപ്പൊ ഇപ്പൊ ചെല ദിവസങ്ങളിൽ വൈന്നേരം അവരെ കൊണ്ടോവോള്
ഏ അടുത്താണോ വീട്
ആഹ് ഇവിടെ അടുത്ത് ന്നാ ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേള്ളൂ
അപ്പൊ അവര് വന്ന് കൊണ്ടോയോ അതൊ
ആഹ് ഇന്നിപ്പൊ ഞാൻ കൊണ്ട്ചെന്ന് ആക്കിയതാ ഇവിടെ കൊറച്ച് ജോലിണ്ടായിരുന്നേ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കൊറച്ച് ച ചവറൊക്കെ കത്തിക്കാനും അങ്ങനെ കുറെ ജോലികളുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് ഒരു ആറു മണിയൊക്കെ ആയപ്പോ ഞാൻ കൊണ്ടു വിട്ടതാ
ഉം
ആ ഇനിയിപ്പോ കുറച്ചുകൂടി കഴിയുമ്പൊ വിളിക്കാൻ പോണം ഒമ്പത് മണിയൊക്കെ ആകുമ്പോയത്തേക്കും പോയി വിളിച്ചോണ്ട് വരണം
പോയി വിളിച്ചിട്ട് വരണോ
ആ അതെ അതെ ചെലപ്പൊ അവര് കൊണ്ട് വിടും നമ്മള് താമസിക്കുവാണെങ്കിൽ മാത്രേ ഒള്ളൂ കൊണ്ടു വിടാന് ഞാൻ പറഞ് കഴിഞ്ഞാലെ കൊണ്ട് വിടൊള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരും അല്ലേ ഹസ് പോയി വിളിച്ചോണ്ട് വരും
ഏഹ് അപ്പൊ ഇരുന്നോളും ഏ എന്റെ കുട്ടി ഒറങ്ങി ഏഹ് അത് ഞങ്ങൾ എട്ട് മണി എന്ന സമയണ്ടെങ്കിൽ ഞങ്ങൾ ഒ റങ്ങിയിരിക്കും
അതെ യല്ലേ അപ്പൊ ഇനിയിപ്പോ രാത്രി ഇടയ്ക്ക് എണ്ണീക്കുവൊ
ഇല്ല ഇനി എണീക്കില്ല ഇനി നാളെ രാവിലെ നോക്കിയാൽ മതി
ആഹ അത് നല്ലൊരു കാര്യാ ഇവിടെ രണ്ടാളും പത്ത്മണിയും പതിനൊന്ന് മണിക്ക് പത്ത് പത്തരക്കകത്ത് ഒറങ്ങും പക്ഷെ ഉറങ്ങിയാലും രാത്രിയില് ഒരുപാട് വട്ടം വെറുതെ എഴുന്നേക്കും
എന്തിന്
വെറുതെ ചുമ്മാതെഴുന്നേറ്റ് നിന്നിട്ട് വിളിക്കും ഞാൻ ഉറക്കായിരിക്കും അപ്പൊ എന്നെ വിളിച്ചെണീപ്പിക്കും അമ്മേ അമ്മേ എനിക്ക്‌ ഉറങ്ങണംന്ന് പറയും അപ്പം വീണ്ടും ഞാൻ എന്റെ കൂടെ കെട്ടി പിടിച്ച് കിടത്തുമ്പോ പിന്നെ കിടന്നൊറ ങ്ങും വീണ്ടും ഇത്കണക്ക് പിന്നെ എഴുന്നേറ്റ് വെറുതെ വിളിച്ചിട്ട് പറയും അമ്മേ അമ്മേ എനിക്ക് ഉറങ്ങണം കാര്യോന്നുഇല്ല ഇതൊരു ജോലിയാ
എല്ലാ ദിവസവും
ആഹ എല്ലാ ദിവസവും അങ്ങനെയ
രണ്ട് പേരും
അതെ അതെ രണ്ടാളും മാറി തിരിഞ്ഞും ഇത് തന്നെ ജോലി എനിക്കത് കാരണം ഉറക്കം കറക്റ്റ് ആവുന്നില്ല ഞാൻ നല്ല ഉറക്കത്തി കിടക്കായിരിക്കും അപ്പൊ ഇവരെ ഉറക്കി കിടത്തിയല്ലോ എന്ന് വിചാരിച്ചു നല്ല ഉറക്കത്തിൽ കിടക്ക ക്കും രണ്ടാളും അപ്പറും ഇപ്പറുംആ കിടത്തിയേക്കുന്നത് അപ്പൊ ഇവർ ഉറക്കത്തില് കുറച്ചൊക്കെ ഉരുളോല്ല ഉരുണ്ട് പോയിട്ട് വിളിക്കും അമ്മേ എണീറ്റ് വന്നിട്ട് നമ്മളെ അടുത്ത് വന്നിരുന്ന് വിളിക്കും അമ്മേ അമ്മേ അപ്പൊ ഞാൻ എണീക്കും ഞാൻ വിചാരിക്കും എന്തേലും ആവശ്യത്തിനോ വല്ല ബാത്രൂമില് പോണമെങ്കിലൊ അല്ലെ വെള്ളം കുടി ക്കണോ അങ്ങനെയൊക്കെ ചിന്ത വിചാച്ച് എണീക്കും എണീക്കുമ്പോ പറയും അമ്മേ എനിക്ക് ഉറങ്ങണം അപ്പ ഞാൻ വീണ്ടും പിടിച്ച്കിടത്തുംന്നാ അമ്മന്റെ എടുത്ത് കെടന്നൊന്ന് പറഞ് കിടത്തുമ്പോ കിടന്നുറങ്ങും വീണ്ടും അടുത്താളും ഇത് തന്നെ അമ്മേ അമ്മേ എനിക്ക് ഒറങ്ങണം ഈ ഒറങ്ങണന്ന് പറയാൻ വേണ്ടിട്ടാ എണീക്കുന്നത്
ല്ലേ ഒരാൾ എനിക്കുമ്പോ അടുത്താൾ എണീച്ച് വരും
ആഹ് ഒരാൾ എണീറ്റ് അന്നേരം വരത്തില്ല ഈ ഒരാൾ ഒറങ്ങിയിട്ട് വീണ്ടും ഒ നമ്മളൊന്ന് ഒറക്കത്തിലോട്ട് പോകല്ലോ അപ്പൊ അടുത്താൾ എണീക്കും
രണ്ടുപേരും ഒരേ മൂന്ന് വയസ്സാ
ആഹ് രണ്ടാൾക്കും മൂന്ന് വയസ്സ്
ഇരട്ട പിള്ളേരാല്ലേ ഗേൾസ് ഗേളോ ബോയോ
ആഹ് ഒരാള് മോളും ഒന്നും മോനും
ഏ അപ്പ അങ്ങനെ അപ്പൊ അംഗണവാടീ പോവുന്നില്ല
ഏഹ്
അംഗണവാടി പോകുന്നില്ലേന്ന്
ആഹ് ഇപ്പൊ അങ്ങനവാടിൽ അല്ല ഇനിക്ക് അങ്ങനവാടിയിൽ വിടാനൊരു മടി തോന്നി ഇവിടെ അടുത്തൊരു പ്ലേസ് സ്കൂളും ഡേക്കേറും കൂടെ ഉണ്ടേ അപ്പൊ അവടെ വിടുന്നുണ്ട്
എന്താ അങ്ങനെ വിടാത്തെ
അംഗനവാടില് ഇപ്പൊ മൂന്ന് വയസ്സായതേ ഒള്ളല്ലോ ഞാൻ വിചാര്ച്ച് കുറച്ചുകൂടെ ആയിട്ട് വിടാം എന്ന് വിചാരിച്ച് ഒരു നാലഞ്ചു മാസകുടെ കഴിഞ്ഞിട്ട് വിടാ എന്ന് വിചാരിച്ചു ഇവിടെയാവുമ്പോ ഡേ കെയറോടെ ആയത് കൊണ്ടേ കുറച്ച് കൂടെ കെയറായിട്ട് നോക്കും
ആഹ്
നമ്മള് വീട്ടി നോക്കുന്ന പോലെ ഏ
അവിടെ എത്ര വയസ്സിലാ നിക്ക
ആഹ് ഇവിടെ പ്ലേ സ്കൂളൂടെ ഉള്ളത് കൊണ്ട് എത്ര വയസ്സ് വരെ വേണമെങ്കിലും നി നിർത്തുന്നതിന് കൊഴപ്പൊന്നുല്ല എൽ കെ ജി യു കെ ജി ഒക്കെ ഉണ്ട് അപ്പോ ഞാൻ വിചാരിച്ചൊരു മൂന്നര വയസ്സ് വരെ അവിടെ വിട്ടിട്ട് കുറച്ച് ദിവസം കൊറച്ച് നാളത്തേക്ക് പിന്നെ അംഗണവാടി വിടാം അത് കഴിഞ്ഞിട്ട് എൽ കെ ജി ലോട്ടാക്കാന്ന് വിചാരിച്ചു
ഉം ഉം അല്ല അവ്ടെ പഠിപ്പിച്ചൊക്കെ കൊടുക്കോ
ആഹ് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട് ഇപ്പോ കഴിഞ്ഞ മാസം എഴുതിച്ചായിരുന്നു അക്ഷരം എഴുതിച്ചായിരുന്ന അപ്പോ ആഹ് അക്ഷരങ്ങളൊക്കെ അവിടെ എഴുതിച്ചു തുടങ്ങിയിപ്പോ ഇവിടെ അംഗനവാടിയില് കൂടുതലേ വേറൊന്നും കൊണ്ടല്ല ഒരു ദിവസം ഉണ്ടെങ്കില് ഞാന് എന്തോ ഒരു ആവശ്യത്തിന് അംഗൻവാടിയുടെ വാതിക്കൂടെ പോയപ്പോ ഒരു കുട്ടി ഇര്ന്ന് കരയ ടീച്ചറ് വെറുതെ ഇരുന്ന് എന്തോ ഒന്ന് എഴുതുന്നു കുട്ടി ഭയങ്കര കരച്ചില് കരച്ചിലോ കരച്ചിലോ ടീച്ചർ നോക്കുന്നേ ഇല്ല അത് കഴിഞ്ഞ് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതുവഴി വീണ്ടും തിരിച്ചുവരുന്നത് തിരി വരുമ്പോഴും ഇത് തന്നെയാ കാണുന്നത് ആഹ് കുട്ടി ഇരുന്ന് കരച്ചിലോ ഏങ്ങലടിച്ചു കരയ നേർത്തത്തേക്കാളും കൂടുതൽ ഇതായിട്ട് കരയ ടീച്ചർ അനങ്ങുന്നതേ ഇല്ല അത് കണ്ടപ്പോ എനിക്കങ് ടെൻഷൻ നമ്മുടെ മക്കളും പോയി തന്നെ ഇത് പോലെ ആയിരിക്കുമല്ലോ കരഞ്ഞ മയിന്റ് ചെയ്തില്ലെങ്കില് കുഞ്ഞുങ്ങള്
അത് ശെരിയ
അപ്പൊ അത് കാരണം ഞാൻ വിചാരിച്ചു ഈ അടുത്ത് ഡേക്കെയറുണ്ടല്ലോ അവിടോട്ട് അങ്ങ് വിട്ടുകോ ഇനിയിപ്പോ കൊറച്ചൂടൊക്കെ ആവട്ടെ ഇവര് തന്നെ താനെ കുറച്ചൊന്ന് മാനേജ് ചെയ്യാനൊക്കെ ആവട്ടെ ഇപ്പം മൂന്ന് വയസ്സ് തീരെ ചെറുതല്ലേ ഇപ്പോഴും വിടത്തില്ലായിരുന്നു പക്ഷെ രണ്ടാളെയും കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വികൃതി വീട്ടി നി ന്ന് കഴിഞ്ഞാൽ ഭയങ്കര വികൃതിയാണ് ഡേക്കെയറിൽ അവിടെ പോവാണെങ്കിൽ കുഴപ്പൊന്നുല്ല അവിടെ വളരെ നല്ല കുട്ടികള് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുല്ല അടങ്ങിയിരിക്കും പഠിക്കും കളിക്കും വേറെ കുഴപ്പങ്ങളൊന്നുല്ല പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാല് ഭയങ്കര വികൃതിയാണ് മേളിക്കേറ്റം ജനലീന്ന് താഴോട്ട് ചാടും ഏ് കഥവിനകത്ത് കയറി ഊഞ്ഞാലാടും അങ്ങനെ ഭയങ്കര നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന വികൃതികളാ മൊത്തം
ഏഹ് കുറുമ്പാണ് രണ്ടും കൂടിയപ്പൊ ഇവിടെ മൂന്നര വയസ്സുള്ളു
ആ ആളെങ്ങനെ വികൃതിയാണോ
ഏ കുറച്ച്
ചില സമയത്ത് നമുക്ക് പിടിച്ചാക്കിട്ടില്ല അപ്പ ഓരെണ്ണം അങ്ങോട്ട കൊടുക്കും
് ഇവിടെ കൊടുക്കലൊക്കെ ഉണ്ട് ഇടയ്ക്ക് കൊടുക്കും ഗതി കിടുമ്പോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ആരായാലും ഒന്ന് കൊടുത്തു പോകും ആ ഇപ്പം ഫീഡിംഗ ഒക്കെ ഉണ്ട് ഇപ്പഴും
ഇല്ലല്ല അതൊക്കെ ഞങ്ങൾ നിർത്തി
അതെ അല്ലേ ഇവിടെ ഞാനൻ നിർത്തി പക്ഷെ ഞാൻ വളരെ നേർത്തി നിർത്തിയ കേട്ടോ എൻന്റെറ അടുത്ത് ഒ ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൊ മുന്നോട്ട് ഫീഡിങ്് കൊണ്ട പോയി കഴിഞ്ഞാല് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിർത്താൻ പറഞ്ഞു ഇപ്പ തന്നെ
ആഎന്താ
രണ്ടാളില്ലേ അപ്പോൾ നമുക്ക് പാല് കുറഞ്ഞ് അത് കണ്ടിന്യൂസ് ഫീഡിംഗ്മുന്നോട്ട് പോകുമ്പോ കുഞ്ഞുങ്ങൾക്ക് കുടിക്കുന്നതിന്റെ അളവ് കൂടല്ലോ അപ്പൊ നമുക്ക് അതനുസരിച്ച് പാലുണ്ടാവണെന്നില്ല രണ്ടാൾ കൂടെ കിട്ടണ്ടേ അങ്ങനെ വരുമ്പോം വാശി നിർബന്ധം ഒക്കെ കൂടും പിന്നെ രു പ്രശ്നമാവും അത് മാനേജ് ചെയ്യാൻ പാടായിരിക്കും ഇപ്പൊ ചെറുതിലെ നിർത്തി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാന്ന് പറഞ്ഞ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കാരണം ഒന്ന് ഒന്നര വയസ്സ് ഒന്നേ മുക്കാാലല് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് നിർത്തി
അപ്പൊ നിർത്തുമ്പോൾ എങ്ങനെയെ നിർത്തിയ എന്തെങ്കും തേച്ച് കൊടുത്തായിരുന്നോ
ഇല്ല അങ്ങനൊന്നും അല്ല ഞാനൊ ഒരു ഒന്ന് ഡോക്ടർ ആദ്യം ഒന്നര വയസ്സായപ്പോ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ പകല് പാ കൊടുക്കുന്നത് ഒഴിവാക്കും പകല് മാക്സിമം കൂടിരുന്ന് കളിപ്പിച്ച് ഭക്ഷണം ഒക്കെ കൊടുത്ത് ഉറക്കി അങ്ങനെ അങ് ശീലമായി ഇപ്പോൊ പകലേുള്ളള്ള പാലൂടി യങ്ങ്ഒഴിവായി
ആ
ഉ പിന്നേന്ന് പറയുമ്പോ രാത്രിയിലും ആ സമയത്ത് രാത്യിലും ഉറങ്ങി കഴിഞ്ഞിട്ടേ ഞാൻ ഫീഡ് ചെയത്തുള്ളൂ ഉറക്കെ ഓ ഫീഡ് ചെയ്ത് ഉറക്കുന്ന ശീലം ഇല്ലായിരുന്നു ഉറങ്ങി കഴിഞ്ഞിട്ടേ ഫീഡ് ചെയ്ത്തുള്ളൂ അപ്പൊ ആവശ്യത്തിനുള്ളത് മാത്രം കുടിച്ചിട്ട്ങ് കടന്ന് ഉറങ്ങും അപ്പ അതുകൊണ്ട് രാത്രിയില് പിന്നെ വന്ന കഴിഞ്ഞപ്പോ രാത്രി കിടക്കുന്നതിന് മുന്നോയിട്ട് ഓരോ ഗ്ലാസ് പാല് കാച്ചിയ പാല് പശുവും പാല് കൊടുക്കാൻ പറഞ്ഞത് കാരണം അങ്ങനെ അത് കൊടുത്ത് ശീലായി അപ്പൊ വയറ് ഫുള്ളായിട്ട് കിടന്നപ്പോ അവരും അതിനകത്ത്നിന്ന്ങ്ങ് വിട്ടു അങ്ങനെ വേറൊന്നും പരീക്ഷിക്കേണ്ടി വന്നിട്ടില്ല അത് കാരണംവലിയ പ്രശ്നം പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല ചില കുട്ടികള അങ്ങനെ വാശി കണിച്ച് കരച്ചിലോ അതൊക്കെ നമ്മള് ച ഞാൻ ഇവിടെ ഇവിടെ ചേട്ടന്റെ ചേച്ചിയടെ ചേട്ടന്റെ അതായത് ഹസ്സന്റെ പെങ്ങടെ കുഞ്ഞ് ഇപ്പോഴും ഭയങ്കര നിർബന്ധമാണ് അപ്പൊ പാലുകുടി നിർ ത്താ നോക്കിട്ട വർക്കൊരു തരത്തി പറ്റുന്നില്ല പക്ഷ ഞൻ അങ്ങനൊന്നും ഫേസ് ചെയ്തിട്ടില്ല
അതിപ്പത്രയ
ആ അതിനിപ്പോ മൂന്നര വയസ്സാവാറ
നേരത്തണ്ട പ്രായയില്ലേ
ആ അതെ അതെ ഇപ്പഴും നിർത്താൻ പറ്റുന്നില്ലാവർക്ക് ഭയങ്കര നിർബന്ധമാണ് പാല് കുടിച്ചേ പറ്റൂ എന്നുള്ള
ഈ നമ്മളെ കയ്പ്പുള്ള സാധനം തേച്ച് വെക്കാ പറ
അങ്ങനെ ആ അതൊക്കെ ഇത് അതൊക്കെ പരീക്ഷിച്ച് പക്ഷേ കക്ഷിക്ക് അതൊന്നും പ്രശ്നല്ല അത ഒക്കെ തേച്ച വഞ്ഞിട്ട് ആള് അതൊന്നും ഒരു വിഷയല്ല ഏ
ബെന്റ ഇടല മുറിവിലൊട്ടിക്കുന്നെ.
അതക്കെ അവര് നോക്കി
അത് നോക്കുമ്പയെ കൊച് കുടിക്കാൻ വരില്ലല്ലോ
ആ അത് വലിച്ചളക്കാനൊക്കെ ഉള്ള ഒരു ഐഡിയ ഒക്കെ കക്ഷിക്കണ്ട്
ഏഹ്‌.
ആഹ എല്ലാം പരീക്ഷിച്ച് കൊഴഞ്ഞു ഇപ്പൊ കുറച്ച് മൂന്നര വയസ്സൊക്കെ ആകുമ്പോ തിരിച്ചറിയൊക്കെ ആയില്യോ ഒരു വിത ത്യാവശ്യം കാര്യങ്ങളും ചിന്തിക്കാനുള്ള ഒരിതൊക്കെ ആയല്ലോ
മ് മ്
അതാണ് കൂടുതലും പ്രശ്നം തിരിച്ച ഇവര് രണ്ട് രണ്ടര വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും പിന്നെ തിരിച്ചറിവായി തുടങ്ങുവല്ലോ ഇവർക്ക് സ്വന്തമായിട്ട് പിന്നെ ആ ആശയങ്ങൾ ഡെവലപ്പാവുല്ലോ പിന്നെ
മ് മ്
അതാണ് അങ്ങനെ വന്ന് കഴിയുമ്പോ പിന്നെ നിർത്താൻ വലിയ പാടായിരിക്കും ഇവരെ ചേച്ചി ഇപ്പഴും നിർത്താൻ പറ്റിയിട്ടില്ല
ഏഹ്‌.
ആഹ്‌.
ഇനിയെപ്പം നിർത്തും
അതാണ് ഞാനു അത് ചോദിക്കും ഇവിടെ വരുമ്പോ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എത്രാമത്തെ വയസ്സിൽ നിർത്തൂന്ന് ഇത് അമ്മയ്ക്കും കേടാണ് ഇനിയിപ്പോ ഈ മൂന്ന് മൂന്നര വയസ്സിലൊക്കെ ഇത്ര വർഷം കൊണ്ട് ഫീഡ് ചെയ്യുന്നുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവാനുല്ലല്ലോ
അതില്ല
അതാണ് ഇനി എപ്പം നിർത്തോന്ന് ഞാനും അത് ചോദിക്കെപ്പഴും
നിർത്തതാണ് ഏറ്റവും നല്ലത് ഞാൻ ന്റെ കൊച്ചന് ബാൻന്റേടൊട്ടിച്ചു കൊടുത്തു രണ്ടില് അപ്പർത്തും ഇപ്പർത്തും
അതെല്ലെ
അവളെ മു അവളെ മുമ്പിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തു വാവു ആണ് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് പിന്നെ ചോദിക്കാനന്നൊന്നും വന്നിട്ടില്ല മ് രണ്ടുസം അങ്ങത്തന്നെന്നാടിരുന്നു എടുത്തൊടുക്ക് ക്കാ ചോയിക്കുമ്പം അമ്മയ്ക്കിവിടെ വാവുവിന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കും പിന്നെ ചോദിക്കേയില്ല
ആഹ്‌.
ന്നാ ഓക്കെടാ
ഓക്കേ ഓക്കേ ഓക്കേ